ഹലോ
ആ
ആഹ് മന്ദി
ആഹ് എന്തായിരുന്നു പരിപാടി വൈകീട്ട് കാപ്പികുടി ഒക്കെ കഴിഞ്ഞോ
ഇല്ല ഞാ നോമ്പാണ്
ഉ നോമ്പാണോ ആഹ് അപ്പൊ ഇനി രാത്രി വൈകിട്ടത്തേക്ക് മതി മഹ്രി ബ്ന് മതി ആഹ് അപ്പനി എന്താ ഫുഡ് ഉണ്ടാക്കുക ചെയ്യുന്നേ
ഫുഡ് ദോശെ അങ്ങൻത്തെ എന്തെങ്കിലും ഉണ്ടാക്കും
ആഹ് മക്കളൊക്കെ സ്കൂള്ല് വരാറായാ
ആഹ് വരാറായി മൂന്നര കഴിഞ്ഞില്ലേ ഉം ഉം എല്ല ആഹ് നാല് മണിക്ക് വിടൊരാളെ ഒരാളെ നാലരക്കു വിടും ഉം
അവർക്ക് നോമ്പ്ണ്ടോ ഇല്ലരിക്കുവല്ലേ ആഹ് ആഹ് അപ്പൊ അവർക്ക് ചായക്ക് കാ പ്പിക്കെണ്ടാക്കണോ
ആഹ്
ആഹ്
വേർരാള്കൊട്ക്ക്
ഏ
ഒരാള് കുടിക്കൂല ഒരാള് കുടികൊള്ള്
ആഹ് അപ്പ എന്ത് കഴിക്കും
ആ ഓൽക്ക് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കൊടു ഉം എന്തെങ്കിലും ഒന്നിക്ക് പഴംപൊരിയോ അങ്ങൻത്തെന്തെങ്കിലും പൊരികൾ എന്തെങ്കിലുംണ്ടാക്കി കൊടുക്ക അല്ലെങ്കിൽ ബേക്കറി കൊടുക്കൽ ചുരിക്കാണ് എന്തെങ്കിലും ത നമ്മൾ ഉണ്ടാക്കിട്ടന്നെ എന്തെങ്കിലും കൊ മ്മ്
ആഹ് അപ്പൊ ഇന്നിപ്പ എന്താണ്ട ക്കിയേ
ഇന്നൊന്നു ഒണ്ടാക്കിട്ടില്ല കൊറച്ച് മിച്ചർ അവിടെണ്ട് അപ്പൊ അത് കൊടുക്കാന്നുള്ളതില് ഉം പഴവൊണ്ട് ആഹ് അത് രണ്ടും കൂടി കൊടുക്കാന്നുള്ളതിന്
ങാആഹ് ഇന്ന് ഇവിടെ ഒന്നും ഉണ്ടാക്കി ഇല്ല ഇന്നിപ്പോ ഞാന് സ്നാക്സ് ഇരിപ്പുണ്ട് അപ്പ എന്തേലും അത് കൊടുക്കാം പിന്നെ ആൾക്ക് വന്ന് കഴിയുമ്പോ അപ്പോം അങ്ങനെ ചില ദിവസങ്ങളില് വരുമ്പോ തന്നെ വെശക്കുള്ളൂ
ആഹ ആ
അല്ലെങ്കിൽ ഒരു അഞ്ചുമണിയൊക്കെ ആവുംും വിശക്കാൻ അപ്പൊ അന്നേരം
നേരത്തെ സ്കൂൾട്ടരും.
ഏ ആ ഇപ്പം സ്കൂള് വിട്ടു ഇനിയിപ്പം ബസില് വന്നൊണ്ടിരി ക്ക്‌ന്ന്‌ണ്ട്. ആ എത്താൻ ആ ഓന് നാല് ണിയൊക്കെ യാവുമ്പതേനും എത് ടെ മൂന്നേകാലിന് വിട്ട് അതവരുടെ സ്‌ സ്കൂള് പിന്നെ മൂന്നേമു ക്കാല് മൂന്ന് നാപ്പതൊക്കിയാമത്തേന് ഇവിടെ എത്തും.
ആഹാ
ഉം
ഉം ഒരാള് പത്താം ക്ലാസ്സിസും വെറാൾ മൂന്നാം ക്ലാസ്സുണ്ട്.
ആ ആ പത്
വേണ്ട ആ അതാണ് എസ് എൽ സിയാ ഇല്ലാ ട്യൂഷനൊന്നും കൊടുക്കുന്നില്ല.
ആ
ഓല് പഠിക്കണ്ടെ അതന്നെ.
ആഹാ അത് മതി.
ആ ഓക്കും ട്യൂഷൻ കൊടുത്തിട്ടില്ല ട്യൂഷൻ കൊടുത്തിട്ടെന്താ അതും പഠിക്കാനല്ലേള്ളെ.
ഓവർലോഡായി പോവും നമുക്ക് പഠിക്കാൻ പറ്റുന്നത്രയും പഠിക്കുന്ന നല്ലത് എപ്പഴും.
മദ്രസും സുണ്ട് അപ്പ പിന്നെ എല്ലാം കൂടി ആവുമ്പളെ കുട്ട്യാൾക്കും ഒരു റെസ്റ്റ് ആ
ഫസ്റ്റ് വരെ ഞാന് മദ്രസ പറഞ്ഞയ്ക്കും
പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഓർടെ കോഴ്സുകൾ എന്താച്ചാ ഓരെടുത്തോട്ടെ പ്ലസ് ടു വരെ മദ്രസ് സ്കൂളും പോകും. ഉം
എ ഓ എട ദിവസങ്ങളിലും ഉണ്ടോ
ആഹ് ആയി അതോല് സ്കൂളിട്ട് വന്നീനേഷം മദ്രസ വടെ രാ ത്രി മദ്രസ
ആഹ് അപ്പൊ അന്നേരം ഭയങ്കര ഓവർലോഡ് ടാലേ
ഇല്ല്യാ ഓല് രാ ഓലൊൽക്ക് വർ ക്ക്‌ ചെയ്യാൻ പറ്റുവല്ല വർക്കുകൾ ഹോം വർ കാര്യങ്ങളൊക്കെ രാവിലെ നേരത്തെ എണീക്കൂവോല്ലോ അപ്പൊ പിന്നെണ്ട് ഭക്ഷണം കഴിക്കലും പിന്നെ അയൺ ചെയ്യലും അത്‌ ആം സമയത്താണ്ട്താക്ക പോവുമ്പോ ഹോം വർക്ക് ണ്ടെങ്കി അത് ചെയ്യും പോവാനകുമ്പോത്തിന് ഒമ്പമണിക്ക്‌ സ്കൂൾക്ക്‌ പോണം ഒമ്പതേ സ്കൂൾ തൊടങ്ങാ ഒരു പത്ത് മിൻറ്റ് മുന്നാണ്ടെറാങ്ങുള്ളൂ എന്തെങ്കിലു
ഉം ഇപ്പ പത്തില് വരേ കുഴപ്പമില്ല ശരിക്കും പ്ലസ് വൺ പ്ലസ് ടു ഒക്ക ആകുമ്പത്തിനെന്നെ ഒരുപാട് പഠി ക്കാൻ വരും അന്നേരം അന്നേരം വേണെങ്കി ഏ ശരിക്കും മദ്രസ തൊഴിവാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പ നമ്മൾക്ക് അത്ണ്ടാന്ന് വെ ഇവര്ക്ക് ആഹ് ഇവര്ക്ക സ്കൂളിലും കുറച്ചും കൂടി ഇതാവണംന്നുണ്ടെങ്കിലേ രണ്ടും കൂടി മാനേജ് ചെയ്യുമ്പോ പിള്ളേര് ഭയങ്കരട്ട് ടയേഡ് ആകുള്ളു
മു മു മദ്രാസല് പിന്നെ സ്കൂൾ റ്റൂർ ലെഅങ്ങനെ കൊറേ വിഷയങ്ങളില്ലല്ലോ വല്യ വല്യ ക്ലാസ്സിലാകുമ്പോന്ന ന്ന വിഷയങ്ങളാ വെ
ചെറുതൊള്ളൂല്ലേ
നാല് വിഷയങ്ങളാ പക്ഷെ ചേറ് താണ് വെച്ചിട്ട് അത്യാവശ്യം പഠിക്കാനുണ്ടാവു നാല് വിഷയങ്ങളണ്
മോനാ മോളാ
ഓരോ റ്റത് മോളാണ് വാ റ്റന് രണ്ടാള് മോനാ
ആഹ്ആ
ഉംഹ്
കള്ള ഇനിപ്പ അത്താഴൊക്കെ ആക്കണോ ന്തോ
ആഹ് ആക്കണം. അതൊരു ആറ് മണിന്റെഷം പോയാ മതി കലക്കാവല്ല വാഡിയോട്ക്കാന് ഏകദേശ അയോണിന്റാണ് തന്നാവോല്ലോ ആപ്പ പിന്നെ സമയത്ത് പോയിട്ട് ഇണ്ടാ ഞാ ഒറ്റക്കൊള്ളൂ ഓല് ഓര്ക്ക് മക്കക്കൊന്നുല്ലാതോണ്ട് പിന്നെ അമ്മക്ക് അത്ര വിഷയല്ല
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പില്ല.
അഹ് ആഹ്
ഉം
സ്‌കൂളും തൊർന്നാല് കടി എന്തെങ്കിലും അപ്പാണ്ട് കൊട്ക്കും. അങ്ങനെ എന്തെങ്കിലൊക്കെ ണ്ടാക്കി പിന്നെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെ ക്കും. ചോറിനപ്പം തന്നെ ആ ണ്ടാക്കു ക്കുമ്പോ പിന്നെ നമുക്ക് പിന്നെ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം അട്ക്കളേക്ക് പോവാറന്നാല് അതെ ആ അതെന്നെ
അങ്ങനെയൊക്കെയാണ്
മ് മ് മ് അപ്പ തന്നെ കഴിഞ് എല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞങ്ങ് കേറുമ്പോ എല്ലാം വൃ വൃത്തിയാക്കി വെക്കും ചെയ്യാ പിന്നെ അങ്ങനെ അവിടെ ഇവിടെ ഇതാവുല്ല്യ
ആ മഴയുണ്ടോ അങ്ങോട്ടേക്ക്
ഇല്ല മഴ ഇ ഇന്നൊക്ക ഉണ്ടായീഞ്ഞു കുറച്ചു അന്നേരം
മ് ഞങ്ങൾക്കും രാവിലിം ഉ ല് വെയിൽ ഇണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ് കഴിഞ്ഞിട്ട് ഇ ഇപ്പൊ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മുതല് മഴ പെയ്തു പിന്നെ ഇപ്പ ഇങ്ങനെ മൂടി നൽക്കുന്നു
മ് ഇവിടെ വെയില് ല്ണ്ട് മഴന്റെ ഇതൊന്നും ഇല്ല ഒന്നും ചെറ്തായിട്ടൊന്ന് സ്പ്രേ പെയ്യുമ്പോലന്ന് വന്നു പോയി
ആ ഞങ്ങുടെ ഇവിടെ വക്ഷ പക്ഷേ പൊതുവെ മഴ കൂടുതലാണ്
മ് മ് മ്
മ് അപ്പൊ എവിടേലുംമഴഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഉറപ്പായിട്ട് പ്പായിട്ടും പെയ്തിരിക്കും കേരളത്തിൽ എവിടെ മഴ പെയ് അന്നേരം നമ്മുക്ക് പെയ്യും അതുകൊണ്ട് ഇപ്പ സ്കൂളൊക്കെ ഒക്കെ തുറന്ന് കഴിഞ് പിന്നെ മഴ കാരണം കുറേ ബുദ്ധിമുട്ടുകളാണ്
ബുദ്ധിമുട്ടുകൾ ആണ് മ്
കറക്റ്റ് സ്കൂളില് പോണ സമയം ആവുമ്പോത്തേനും മഴ പെയ്യും അത്രയും നേരം തെളിഞ്ഞ് നിന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് മഴ പെയ്യും അതുപോലെ സ്‌ സ്കൂള് വിളിച്ചിട്ട് വരുന്ന സമയത്തും
ഉം അത് പിന്നെ സ്ഥിര ഒള്ള ണല്ലോ ജൂൺ മാസ ത്തില് സ്കൂളുകള് പൂവ് വിടണ ടൈമിന് രണ്ടു സമയത്തും മാസ്റ്റാണു പക്ഷെ ഇപ്പ അങ്ങനെ മഴ ഒന്നും ലില്യ തോന്ന്ണു ഇവിടെ
ആഹ് ഇപ്പൊ കൊറവുണ്ട് നമു പണ്ട ത്തെ കാലത്തിനെയൊക്കെ അപേക്ഷിച്ച് ഒരുപാട് വി ത്യാസങ്ങളുണ്ട് കാലാവസ്ഥ ഒരുപാട് മാറില്ലോ പൊതുവേ മഴ കുറവാന്നൊക്കെ പറയുന്ന്ണ്ട് പിന്നെ നമ്മുക്ക് ഇവിടെ മഴയ ഉണ്ട് എപ്പഴും
ഉം
മൊത്തത്തിലൽ എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കില് മഴ കുറവാണ് ഉം ഇനിയിപ്പ എ മക്കൾ വന്ന് കഴിയുമ്പ തിരക്കായരിക്കൂല്ലോ ഓരോ പണിയാ ത് ഇത്രം ടൈം ആയില്ലേ ഉം ഉച്ചക്ക് ഉറക്കൊക്കെഒണ്ടോ
ആ കൊറച് നേരം ചെല് പ്പോ ഓ ചില ദിവസങ്ങളില് എന്നു
തിങ്കളാഴ്ച ദിവസ എല്ലാ ദിവസവും നോമ്പ് എടുക്കുവോ
അല്ല ഇത് മുഹറ മാസത്തിലെ നോമ്
ആ മുഹറത്തില് പിടിക്കുന്ന പ തോസ് ത്തിന്റെ അല്ലേ ആഹ് ഞാനോർത്തു ഇനി തിങ്കളാഴ്ച എന്നാ മാത്ര ആയിട്ട് എടുക്കുന്നതാണോ എന്നുള്ള രീതിൽ ആഹ് ആ ഇതിപ്പ പത്ത് ദിവസം ഉണ്ടല്ലോ ഉം നമുക്കപോ അവധിയുണ്ട് അവ ധീം വരു
ആ വരും തിങ്കാ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അവധിയണല്ലോ അല്ലേ
ആ ഞങ്ങള് മുസ്ലിം മാലേ മാനേജ്മെന്റ് സ്കൂള് അപ്പ അന്നേരം മോനും അവധി കി കിട്ടുമായിരിക്കണം എന്ന പ്രദേശിച്ചിരിക്കുന്നു ഇങ്ങനെ ഉ
വല്ലേ അമ ശന് ഞായറും അതും അവധിയായിരിക്കും
ആഹ മദ്രസയും അവധി ഉണ്ടാവും ഇപ്പൊ പിന്നെ എല്ലാ വിശേഷ ദിവസവും ങ്ങളിലും മദ്രസക്കും അവധി തരും പണ്ടത്തെ പോല ഒന്നും അല്ല അതുകൊണ്ട് എളുപ്പമുണ്ട്
ഉം അ്ര
മദ്രസ്യം പ്രഖ്യാപിച്ചു തുടങ്ങി പണ്ടത്തെ അതേപോലെ എല്ലാ ദിവസവും പണ്ടൊക്കെ വെള്ളിയ വ്യാഴ സ്കൂള് അടച്ച കഴിഞ്ഞഞ് കഴിഞ്ഞാലും വ്യാഴാഴ്ച ഉച്ച വരെ മത്ര പോയി എവിടെലും ഒന്ന് പോവാാൻ പോലും പറ്റണ്ടായുള്ളു ഓ എനിക്ക് അതൊരു ഭയങ്കര ട്രോമ ആയിരുന്നു ശരി മദ്രസ നമുക്ക് എങ്ങ വ ല്ലോ രാവിലെ ഓത്ത കൊൊണ്ട് വൈക് അതൊണ്ട് ശനി ഞായർ ത്തിന്റെ പിന്നെ നമുക്ക് എവിടെ എന് അ ഒരു സമയ ഒന്നും സമയല്ല ആ വെള്ളിയാഴ്ച ആവാൻ വേണ്ട നോക്കിയിരിക്കും എവിടെ വ്യാഴാഴ്ച ഉച്ചഴുമ്പോ എവിടെ േലും സ്വന്തക്കാരുടെ വീട്ടിൽ പോകും ശനി വെള്ളിയാഴ് തിരിച്ചും വരണം പിന്നെ ഇപ്പൊക്കെ പിള്ളേർക്ക് സുഖം ഉ ശനിയാഴ്ച രാവിലെ വീണ്ടും മദർസ പോണം ഇപ്പൊ പിന്നെ ഉ ശരി ദ്രസ ഉള്ളു
ആഹ അതെ
ഉം ഇവിടെ ഭയങ്കര എളുപ്പ ഇവിടെ ശനി ഞായറും മാത്രം അത്ര മദർസ ഉള്ളൂ അതും ഉച്ചവരള്ളു ഇട ദിവസങ്ങളിലൊന്നുംല്ല അതുകൊണ്ട് പിന്നെ ആ അതുകൊണ്ട് ഭയങ്കര സുഖ പിന്നെ ഇവർക്ക് ഓൾറെഡി സ്കൂളിലും അറബി യുണ്ട് അപ്പൊ ഇപ്പം ആള് ഒന്നാം ക്ലാസ് മസിൽ ആയിട്ടുള്ളൂ മദ്രസയില് അക്ഷരങ്ങളും കാര്യ നിങ്ങളൊക്കെ തന്നെയാലോ പഠിച്ചു പോകുന്നേ അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ടുകളളില്ല പിന്നെ സ്കൂളില ആകുമ്പോ കുറച്ച് ചറ്റുംകോടെയും ഏ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് അറബി അതുകൊണ്ട്
അതെന്താ ശനിമ്മ ഞായറും മാത്രം മദ്രസ അവിടങ്ങനെ
ചെറിയൊരു മദ്രസയ പതിമൂന്ന് കുട്ടികള ഉള്ളൂ അപ്പം പിന്നെ എല്ലാം ചെറിയ പൊടിമക്കളാ കൂടുതലും ചെറിയ ചെറിയ മക്കളാ ഒരു ആറാം ക്ലാസ് വരൊക്കെ ഉള്ളൂ
ഏ
സ്കൂളിൻ്റെ ഇത് അപ്പം അതുകൊണ്ട് ഏ അത് അതുകൊണ്ട് ഈ രാവിലെയൊക്കെ മക്കളെ ഇതാക്കാൻ പാടല്ലേ നമുക്ക്
അതല്ല പത്താം ക്ലാസ് വരെ ന്ന് മദ്രാസ ഇല്ലേ അവിടെ